കേക്കാമോടാ
ആഹ് കേക്കാ
എന്തൊക്കെണ്ട് സുഖായ്ര്ക്കിന്നോ
ആഹ് സുഖായിരിക്കുന്ന് ഭക്ഷണൊക്കെ കൈച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചു എന്തെയ്ന്നു കുട്ട്യാളൊക്കെ എന്തെയ്ന്നു
ആഹ് കുട്ട്യാനെ കണ്ടിട്ട് ഏഹ് കുട്ട്യാളെ എട്തെന്നെ മൊബെയില്
അതെല്ലെ അതെല്ലെ ഞാൻ ഭക്ഷണക്കെ കഴിച്ചു മ് നീ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ അതെ കഴിച്ചല്ലേ ആഹ പിന്നെ എന്തൊക്കെണ്ട് ഞാനേ എൻക്കൊരു ന്നാ നല്ല വിശേഷല്ലെ ഞാനിപ്പോ അമ്മേനേ കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ പോവാൻ വേണ്ടി നിക്ക്യാണേ അമ്മയ്ക്ക് ഗേ ഇതുണ്ടല്ലോ മറ്റേ ഈ ജീവിത ശൈലി രോഗങ്ങള് ആഹ് ഒരു ഷുഗറു ആയിട്ട് ബന്ധപ്പെട്ടിട്ടെ ആഹ് ആഹ് രണ്ടുണ്ട് ഷുഗറുണ്ട് പ്രഷറുണ്ട് ഇത് എങ്ങന്യാട ത് വരാൻ കാരണം
നമ്മളെ ജീവിതശൈലി ഭക്ഷണം ഭക്ഷണത്തിലൂടെന്നേണ് ഇത് വര്ന്നത് കൃത്യായിട്ട് ഭക്ഷണൊക്കെ കഴിക്കാതെ സമയത്തിന് ഭക്ഷണം കഴിക്കാതാവ്മ്പോ അതേ ജീവിത ശൈലീ രോഗൊക്കായി മാറാണല്ലോ
അതെല്ലേ ഇന്നിപ്പം ഈ ജീവിതശൈലി രോഗങ്ങളില്ലാത്ത ആരും തന്നില്ലാലെ
ഇല്ല ചെർപ്പക്കാർക്ക് വരെ ചെറ്യെ മക്കക്ക് വരേണ്ട് ഈ രോഗം ഇനി വെര്നെ തലമുറകൾ ഇത് ഇതിന് മേ ഇതിലെങ്ങാട്ടിലെയ്ക്കാരം കാര്ണം ഓലെപ്പളും ഫാസ്റ്റ് ഫുഡ് അങ്ങെനൊക്കിയ്ട്ടല്ലേ കൈക്ക്ണത് പിന്നെ
ആഹ് പർഞ്ഞോ അതെ അതെ മെയ്നായിട്ട് വ്യായാമൊല്ല എല്ലാർക്കുന്ന് എല്ലാരും എന്താ പറയാ വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ മടിയായിട്ട് എല്ലാരും ഹോട്ടൽ പോയിട്ടല്ലേ കഴിക്കിന്നേ
അതാണ് ചുരുക്കം ചിലെരെ വീട്ടിൽ ഇണ്ടാക്കിന്നൊള്ളു ഒക്കെ പൊ പൊർ ത്ത് പോയിട്ടീങ്ങനെ ഭക്ഷ്ണം കൈക്ക പിന്നെ അമ്മളെ എക്സർസൈസില്ല അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിത ശൈലി രോഗങ്ങള് വരാൻ കാരണങ്ങളേ.
പിന്നിപ്പം തൊണ്ണൂറു ശതമാനം ആൾക്കാർക്കും ഉണ്ടല്ലെ! വളേ ഒരു പത്ത് ശതമാനം ആൾക്കും മാത്രേ ഇല്ലാതിള്ളൂ.
ഇല്ലാതണ്ട് ഊഹും.
അതെ അതെ ഇന്ന് വല്ലാതൊരു എന്താ പറയാ നമ്മടെ ഏഹ് ദേഹൊക്കെ മെലിഞ്ഞു വരാനൊക്കെ കാരണാവുന്നില്ലേ.
ആഹ് ഷുഗറുണ്ടായാ ദേഹം മെലിഞ്ഞു വരും.
ഈ ഈ മധുരം ആ ഇതിനായിട്ട് ഒരു ഘടകംണ്ടോ.? ഈ ഷുഗർ വരാനുള്ളതിൽ മധുര ഒരു ഘടകണ്ട്.
ക്കാൻ പാടില്ല മധുരം തീരെ കഴിക്കാ ഷുഗർ നല്ലോണം ഉണ്ടെങ്കി മധുരം കഴിക്കാനേ പാടില്ല.
അതല്ല ഈഹ് ഈ ഷുഗർ വന്നിട്ട് വന്നതിന് ശേഷം മധുരം കഴിക്കാത്തല്ല ഞാ ചോദിക്കുന്നേ ഈഹ് ഇപ്പം നമ്മളിപ്പം മധുരം കഴിച്ചോണ്ടിരുന്നു കഴിഞ്ഞാലും ഷുഗറെ വരുവോന്നാ ഞാൻ ചോദിക്കുന്നേ ഈ മധുരായിട്ട് ബന്ധോണ്ടോ അതിന് ഷുഗറു വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് ക്ക്‌ ഇൻസുലിന്റെ ഇതു വരുന്നത്.
മധുരത് ആഹ് അതാണ്.
അപ്പോ അത് ഞങ്ങളെ ഞങ്ങടെ നാട്ടിലൊരപ്പൂപ്പനൊണ്ടായിരുന്നു ആഹ് അപ്പൂപ്പനെ പിന്നാ, എന്തു പറയാ എഴുപത്തഞ്ചു വയസ്സൊരാ ആപ്പൂപ്പൻ ഏതു ഫൂ ഭക്ഷണത്തിലും എഹ് വൂഹ് പഞ്ചസാര ചേർത്തിട്ടാണ് കഴിക്ക എത്ര സ്പൂണു പഞ്ചസാര ഇട്ടു കൊടുത്താലും അത്രയും ആഹ് ആപ്പൂപ്പനൊരു ആഹ് മരിയ്ക് ക്കുന്നവരെ ആഹ് അപ്പൂപ്പന് ഷുഗറുണ്ടായിരുന്നില്ല അതാ ഞാനെ അതാ എനിയ്ക്കൊരു എപ്പോഴൊരു ഡൗട്ട് ഉള്ള സംഭമാണത് ഈഹ് ആഹ് അങ്ങനിട്ടെ
ട്ടു വന്നു
ആഹ് അല്ലേ എനിക്ക് എനക്കതൊരു ഡൗട്ടുണ്ട് അതായതിപ്പം ഞാനിപ്പം ഒന്ന് രണ്ടാൾ ൾക്കാരോട ചോദിച്ചാ അങ്കയോട്ടൊന്നും കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല എനിയ്ക്കേ അങ്ങനക്കാർ
ക്കെ പഞ്ചസാര രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും കറീക്കെ ഉ ഉണ്ടെങ്കിലും ഞാൻ പഞ്ചസാര ഇട്ടേ കഴിക്കോ. ളൂ എനിക്കങ്ങനെ ശീലായി
എനിക്കും മധുരത്തോട് മധുരത്തോട് ഭയങ്കര ഇഷ്ടാണ് മധുരം ഞാൻ കഴിക്ക്‌ ക്കും എനിക്കെ എന്താ അതെ പക്ഷെ എന്റെ എനക്കിപ്പ അച്ഛനും അമ്മക്കൊക്കെ പാരമ്പര്യായിട്ട് ക്കവർക്ക് ഷുഗറും പ്രഷറും രണ്ടും ഉള്ളതും കൊണ്ട് പാരമ്പര്യായിട്ട് അത് വരുവോ വരുംന്നൊള്ളൊരു ഇതാണ് അതുകൊണ്ട് ഞാനെന്താ വിചാരിക്ക്‌ ഞാനിപ്പം ഞൻ പഞ്ചസാര ഉപയോഗിച്ചി ഉപയോഗിച്ചിട്ടില്ലേങ്കിലും എനിക്കതുവരുവല്ലോ വിചാരത്തിലാണ് ഞാനിത് കഴിക്കുന്നത് അപ്പോ,
ന്റെരെന്റെടെടുപ്പിന്റെ ഹസ്ബന്റിന് ഷുഗറുണ്ട് ഹസ്ബൻഡന്റെ അമ്മാക്ക്‌ ഉപ്പാക്കൊക്കെ ഷുഗറുണ്ട്. ഓരോ വെല്ലിയമ്മ വല്ലിയോപ്പാർക്കൊക്കെ ഷുഗറുണ്ടയിന്. ഹസ്ബന്ഡിനൊക്കെ നാല്പത് വയസായപ്പ് ആഹ് മുപ്പത്തഞ്ചു വയസ്സായപ്പോത്തേന് ഷുഗറു വന്നു.
അതേല്ലെ!
നാല്പത്തിനാല് വയസ്സായി ഉ ഷുഗരീ.. ഗുളിക കഴിച്ചോണ്ടിങ്ങനെ ഇരിക്ക്, ഗുളിക എന്നും കഴിക്കണം.
അതേല്ലേ ഈ പിന്നായ്, അതെയ് ഇൻസുലിൻ എടുക്കുന്നുണ്ടോ അവരെ!
ഇൻസുലിനെടുക്കണില്ല ഗുളിക തൊടിക്കണ്ട്.
അതെല്ലെ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാ എന്താ കുഴപ്പ് ഒന്നു പറഞ്ഞാ പിന്നെ സ്ഥിരായിട്ട് എടുക്കേണ്ടി വരുംന്നല്ലേ പറയുന്നല്ലേ
ആഹ് അങ്ങനെ പറയണ കേട്ടു
അപ്പൊ വീട്ടിൽന്നന്നലെ അമ്മയ്ക്കും അച്ഛ അച്ഛനങ്ങനെ ഒരു ഒത്തിരിയൊന്നുല്ല ഷുഗർ ഒരു കൺട്രോളില് ലാണ്ള്ളത്.. എന്നാലും
ഇന്റെ എന്റെമ്മാക്കും പ്പാക്കൊന്നും ഷുഗർ ഇല്ല പ്പോ എനിക്കിതുവരെ ഷുഗർ ഇണ്ടായി ഇപ്പ ടെസ്റ്റ് റ്റെതിട്ടൊന്നും ഷുഗറ് ഇല്ല പ്പോ കൊറച്ച് മുന്നേ കാല് വേദനയിട്ട് ഞാന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ ഷുഗറും പ്രഷറെല്ലാം ടെസ്റ്റ് ചെയ്ത് ഇൻക് ഷു
ആഹ എന ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാനും പോയിട്ട് നോക്കിരുന്നു ഷുഗറൊന്നുല്ല. ഇതുവരെ വന്നിട്ടില്ല പ്രഷറും ഇല്ല പ്രഷറൊക്കെ കൊറെയാ ചെയ്യാ കൂടാറില്ല ഈ ഉപ്പ് കഴിച്ചു കഴിഞ്ഞാലെ ആഹ് ലുഉപ്പു ആണല്ലേ കുറച്ച് വില്ലനായിട്ട് വരുന്നത്
ആഹ ഉപ്പാണ് മിൽ ആഹ് ഉപ്പാണ് പ്രഷറിന് ഉപ്പും ഷുഗറിന് പഞ്ചസാരന്നാ പറയണത് കേക്കുന്നേ
അതെ അതെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ പഞ്ചസാര കഴിച്ചിട്ട് ആഹ് അപ്പൂപ്പന് ഒരു ഷുഗറ് ഗർ പോലും ഉണ്ടായിരുന്നില്ല എഴുപത്തഞ്ച് വയസ്സ് വരെ. ആഹ് വേ അ ചെലപ്പം അത് പറയാൻ പറ്റൂല അതായിരിക്കാം. പിന്നെ ആഹ് എന്താ പറയാ ഇപ്പം ഇതൊരു വീട്ടിലൊരു ഡോക്ടർന്നുള്ള ഒരവസ്ഥയിലായില്ലേ
അതാണ് ഇപ്പത്തെ അവസ്ഥ അങ്ങനെ ഒരു വീട്ടിൽ ഒരു ഡൊക്റ്റ ആഹ് വേണം എന്നുള്ളൊരിതാണ്. ആഹ് അങ്ങനത്തൊരു കണ്ടീഷനിക്കാണ് ഇത് വരുന്നത് ഫുള്ള്.
അതെന്നെ പറയുന്നേ ഇപ്പൊ വ്യായാമം മെയിനായിട്ട് വരുന്നത് ഒരു വ്യായാമ കൊറവുണ്ട് അല്ലെ
പിന്നെ കുളി കുട്ടികളന്നാരും പ്പോ പൊറത്ത് പോയി കളിക്കണില്ലല്ല പണ്ടത്തെ പോലെ കളിക്കണില്ലാരും. ഒക്കെ അകത്ത് ഈ മൊബൈല് ടി വി ആയിട്ട് അക ത്തിങ്ങനെ ഇരിക്ക പിന്നെ പൊറത്തെറങ്ങാത്ത സ വെയിലും എന്താണ് വെയില്
ഉം പൊറത്തെറങ്ങാനും പറ്റുന്നില്ല അതെ അതെ അതെ അതെ അതെ എന്താ പറയാ പാമ്പിനെ കൊണ്ടാണെങ്കി ഒരു വശം സൂര്യന്റെ താഭം ഒര്
വീടിന്റെള്ളില് തളച്ചിടാണ് നമ്മള് കുട്ടികളെ വെയിലല്ല ആഹ് മൊത്തം പ്രശ്നാണ് ഇപ്പൊ കുട്ടികളെ പൊറത്തക്കറങ്ങ സമ്മയി ഏഹ് പറ്റാത്തൊരു പ്രശ്നന്നെണ്.
കുട്ടികൾക്ക് പൊറത്തറങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. നമ്മളിപ്പം എപ്പോഴും നമുക്ക് അവരുടെ പറകെ നോക്കി നടക്കാൻ പറ്റൂലല്ലോ.
അതാണ്
പിന്നെ
അതോണ്ടാണ് ഇങ്ങന പിന്നെ എല്ലാരും ഫ്ലാറ്റിലൊക്കെല്ലേ അപ്പോ പിന്നെ എവിടു ക്കെങ്കിലൊക്കെ ടൂറ് അങ്ങനത്തെയൊക്ക പോകുമ്പഴല്ലേ എന്തങ്കിലൊക്കെ വ്യായാമം ചെയ്യള്ളു അല്ലെങ്കി പിന്നെ വല്യ കുട്ടേളധികം വ്യായാമം ചെയ്യണില്ല എക്സസൈസ് ഇടുക്ക്ണില്ല. ഈ സ്കൂൾ ബൂട്ടൊക്കെ ഉണ്ടായാലും കുട്ടേൾകായിട്ടുള്ള ഒന്നും നീന്താ നീന്താൻ പോവ തില് കറങ്ങാൻ പോവ ഒന്നുല്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല എല്ലാം ഇപ്പം കുട്ടികളെ ഇപ്പൊ നമ്മള് സ്കൂ വീടിനുള്ളിൽ തന്നെ തളച്ചിരുത്തി പൊറത്തേക്ക് വിടാത്തൊരു അവസ്ഥയിലാ ക്കി അപ്പൊ നമ്മക്ക് സൗകര്യത്തിന് വേണ്ടി ട്ട് ന്ന ഒരു ഒര് മൊബൈലെടുത്തിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും ചെയ്തു നിങ്ങള് കളിക്കോ ക്കോ എന്തേലും ചെയതോന്ന് പറഞ്ഞ്
അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് പ്രശ് നമ്മളൊക്കൊരെ ചെറുപ്പത്തിലൊക്കെ ഇസ്കൂളൊക്കെ പൂട്ടി തൊറക്കണ തലേന്നേക്കാരം നമ്മളൊന്ന് ഫ്രീയാവല്.
അതെ അതെ നമ്മളവിടെ വിടെൊക്കെ ഓടിച്ചാടി മാങ്ങ ഹ് മാങ്ങ വർ ക്കാൻ പോയി കശു വണ്ടി വർക്കാൻ പോയി യ്യോ ആ പണ്ടേത്തെ കാലം മതിയായിരുന്നു തോന്നല്ലേ ഇപ്പൊഅ ഇന്നിപ്പോ ഈ ജീവിതം
അപ്പു റംന്തന്ന് വരാതേങ്ങെനെ ഇരിക്കണ എന്ന് പറയാ ഞാൻ
ഹ ഹ് ജീവിത ശൈലി രോഗങ്ങൾ പേട ചിട്ടും നമുക്കിപ്പ ഒന്നും കഴിക്കാം അത് അ
ആഹ് ഈ വണ്ടിൽ എങ്ങനെ ഇരുന്ന്ങ്ങനെ ആൾക്കാർക്കൊക്കെയാണ് ഈ ഷുഗർ പെട്ടെന്നുണ്ടാവണത് കാരണം അവരിങ്ങെ വെറുതെ ഇരിക്കല്ലേ
വണ്ടി ഓടി ക്കാ ന്നല്ലാത്ത വേറൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇരിക്കല്ലെ സദാ സമയംരിക്ക വൈകുന്നേം വരെ ഇരിക്കല ഭക്ഷണം കഴിക്കാ ഇരിക്ക ഭക്ഷണം കഴിക്കാ ഇരിക്ക അങ്ങനത്തെക്കൊക്കെണ് അങ്ങനെയുള്ളവല് ക്ക് ണ്ട് തോണി ഇങ്ങനെ ഷുഗർൊക്കെ പെട്ടെന്ന് വര് ണ്
ഇപ്പൊ ഈ ഷുഗർ വന്നവർ ക്കാണെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും പിന്നെ കഴിക്കാനും പറ്റൂല്ല നല്ല
അത അതാണ് ഒന്നും കഴിക്കാനും പറ്റൂല ഒക്കെ ഇതിനൊക്കെ ഒരു കണ്ട്രോൾ വേണം
ആ അതെ അതെ അപ്പൊ അവര് ചോദിക്കുന്നാണ് പിന്നെ നമ്മൾ എന്താ കഴിക്കേണ്ടത്ഹ് ഹ് ഹ് ഹ് അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ലഉം പിന്നെ അന്നൊക്കെ പറയുമ്പോ ജീവിക്ക പിന്നെ നമ്മൾ എന്തായച്ചിട്ടാ ജീവിക്കേണ്ടേ
ഇതാണ് പണ്ട് പണ്ടത്തെ കാലത്ത് ഭക്ഷണം ഇല്ലായിറ്റെയ് നു ഇപ്പത്തെ കാല ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ ത്തെ കൂടെ
അത് അതെ അതെ ഇപ്പൊ ഫാസ്റ്റ് ഫുഡല്ലേ ഫാസ്റ്റ് ഫുഡ്ന്റെ പുറകല്ലേ എല്ലാരും
ഒരു രണ്ടാൾക്കാര് വിര് വീട്ടക്ക് വര സൽക്കാരത്തി വരാവാണെങ്കിൽ ഓര്ക്കും ഫാസ്റ്റ് ഫുഡ് അല്ലേ അറിഞ്ഞു വരാണെങ്കിലും അറിയാതെ വരാണെങ്കിലൊക്കെപെട്ടെന്ന് ഓർഡർ ചെയ്യാൻ കൊടനെ കൊടുക്കഹ്
നമ്മള് എന്താ പറയാ അടുപ്പിനകത്ത്ബുക കണ്ടിട്ട് ഹ് കാലം കഴിഞ്ഞുന്ന് പറയാ
അതാണ്
ഇ ഈ എല്ലാർക്കും ഇപ്പ മടിയാണ് ഇനി ശരിക്കും പറഞ്ഞാ ഈ സ്വിഗിയൊക്കെ ക്കെ ഈ സ്വിഗ്ഗി ന്നൊക്കെ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോ ആകെ ഒരു ചെറിയൊരു പാക്കറ്റ് മാത്രെ ഉണ്ടാവുള്ളൂ അതിന്റെുള്ള റേറ്റ് കണ്ടാല് നമുക്ക് പിന്നെ അത് കഴിക്കണംന്നും തോന്നൂല്ല
ആഹ ഭയങ്കര ആ അത്ര റേറ്റുള്ള ഭക്ഷണത്തിനല്ലാ അത്ര ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം രണ്ടീസം മൂന്ന്സൊക്കെ കഴിക്കാം
ആഹ സുഖായിട്ട് കഴിക്കാം നമുക്ക് നമുക്ക് പോയിട്ട് കഴിക്കയാണെങ്കിൽ പോലും അത്രല്ല പക്ഷെ നമുക്ക് അതുംപോലും ഇന്ന് മടിയാണ് വീട്ടിലേക്ക് വ ഓർഡർ കൊടുക്ക നമ്മള് വാങ്ങിക്ക അത് കഴിക്ക പൈസ ഇല്ല ഇല്ലന്ന് ആൾക്കാർ പറയുന്ന അല്ലാതെ എല്ലാടത്തും എന്താ പറയാ ഇങ്ങനെയൊക്കെ ചെലവക്കെ പൈസുണ്ട് എന്താലും അല്ലേ
ആഹ അവസാനം ഓല് വല്ല ലോണോ എന്തെങ്കിലൊക്കെ ടുത്തിട്ട് ഓലങ്ങട് കുടുങ്ങും
അതെ അതെ അങ്ങനെ ഉണ്ടാവുള്ളു
പൈസ ഇല്ലാത്തോലും പൈസ ഉള്ളവരും ഒക്കെ കണക്ക ഇപ്പത്തെ കാലം എല്ലാരും ഓർഡർ ചെയ്യാതിന്നാ അതോണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവണകാ
അതെ അതെ പ്രധാന കാരണംഇതന്നെയാണ് പക്ഷെ നമ്മൾ എത്ര അത് പഠിക്കുന്നുല്ല നമുക്ക് ഇങ്ങനെയൊക്കെ വരു ന്നുള്ള കാര്യങ്ങള് മനസ്സിലാക്കന്നൂല്ല നമ്മളിഷ്ടപ്പെട്ട ഫുഡ് കണ്ടു കഴിച്ചു അല്ലെ
അതാണ് ഏത് ചെറിയ കുട്ട്യാക്കും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്ക ക്കണം എന്നുള്ളവര് പൊറ്ത്ത് പോവ പൊറ്ത്ത് പോവ എന്നേ പറയുള്ളൂ.
അതെ അതെ. അപ്പൊ ശരിയടാ ഞാൻ ഒന്ന് അമ്മയെ ഹോസ്പിറ്റല് കൊണ്ടുപോയിട്ട് വരാം. ഓക്കെ പോയിട്ട് വരാടാ ബൈ.